ആഹ് കേക്ക്ണ്ടോ?
ആഹ് കേക്ന്ന്ണ്ട് എന്തൊക്ക ക്കെ ചായിം കടിയൊക്കെ ആയോ രാവിൽത്തെ
ആഹ് ചായഉട്ച്ച് ആഹ് അല്ല ചായ മാത്രം.
ആഹ് കാലി ചായ കുട്ച്ട്ട്ല്ലേ അങ്ങനെ ഞാന് എന്താ ഈ നേരത്ത് ശരിക്കും ചായ കുടിക്കണ ആ ഞാൻ പിന്നെ മ്മാക്ക് കൺഫ്യൂസ്ഡ് ആയിരിക്കാ ന്നെ ന്താ ണ്ടാക്കെണ്ടേ എന്നും നീച്ചിട്ട് ഒരേപോലെ ഞെല്ല ഇണ്ടാക്കണ് ഇഞ്ന്ന പ്പന്താ ച്ച്പ്പെയ് അങ്ങനെ ഞങ്ങള് രണ്ടാ ഉണ്ടാക്യാ മതി... ഓ ഉപ്പ പൊറ്ത്തോവും ഡ്രൈവറാണ് അങ്ങനെ പിന്നെ.. ബ്രദറാണെങ്കിലും വർക്കിനു പോകും അപ്പ് പിന്നെ എണിക്കാനും പിന്നെ ബ്രേക്ക്ഫാസ്റ്റും തൊക്കെ ങ്ങണ്ട് സാറ്റിസ്ഫൈഡാവണം ഇക്ക്‌ അങ്ങനെ എല്ലാതും എല്ലാ കറി അങ്ങനൊന്നുംപ റ്റുല്ല അപ്പ ത് ങ്ങനെ റിപ്പിജെറ്ലി ണ്ടാക്കിണ്ടാക്കിട്ട് എന്താ ഇണ്ടാക്കണ്ട്ള്ള കൺഫ്യൂഷല്ലമ്മ
ആആ ആഹ് ആഹ്
ഉ പിന്നെ സ്കിപ്പിയ്താല് പിന്നെ ഉച്ചാ വേണ്ടേ കഴിക്കാന് അപ്പ പിന്നെ തലവേദന്ച്ചിട്ടും നിക്കൂല
ആആഹ്
അങ്ങനെ ന്നെട്ടെ ന്താ ചായക്ക്‌ കടി
ങ്ങള് കഴിച്ചില്ലേ
ഇല്ലല്ല കഴിച്ച്ട്ടില്ല ആവ്ണോള്ളൂ
ക്കല്യാണം കഴിച്ചിട്ടില്ലേഏന്ന്
ഇല്ലല്ല ഞാ സ്റ്റുഡന്റാണ്
ആണാആാാ
അതെ അതെ അവ്ടെ ചെറിയവാവണ്ടോ ഒച്ചേക്ണ് ആ ആ ഞാനിപ്പതാ ഡിഗ്രി കഴിഞ്ഞു ബിഎ ഇംഗ്ലീഷ് ൻ ഇസ്റ്ററിയേര്ന്ന് ആം ഇനീ ഞാന് ഇതാ പീജിക്ക് അപ്ലൈ ചെയ്തു അത് പീജി ഗവൺമെന്റിലന്നെ കിട്ടി ഇനിയിപ്പോ എ ബി എഡും നോക്കുന്ന്ണ്ട് അതേമാതിരി ടി ടി സിം നോക്ന്നുണ്ട് ബി എഡിനിം ഭയങ്കര സീ റ്റ് കൊറവ ഭയങ്കര കോമ്പറ്റീഷൻ ണ്ടാവും അതേപോൽതന്നെ ഡിയെല്ലഡും പ്പോ വന്നിട്ടുള്ളത് ടിടിസിം പിന്നെന്താച്ചാല് ഉം അപ്പോ അതില് ഏതാ കിട്ട്ന്നേച്ചാൽ അങ്ങനെ പൊണം ബി എട്ട് റ്റു രണ്ടലോട്ട്മെന്റും കൂടി വരാനുണ്ട്
ആ അ അ
നിങ്ങള് വർകിയ്‌ണ്ടോ
ഏ ഇല്ല ഞാന് പഠിച്ചിട്ടിരിക്ക അ പഠിച്ച് കഴിഞ്ഞപ്പോ പിന്ന പ്രഗ്നന്റൊക്കെയായി പിന്നപയിന്റെ പൊറകെയായി
ആ വൽതായിട്ട് ഉം ഉം ഏത് ര്യ പഠിച്ചേ
ഞാന് അക്കൗണ്ടിംഗ് പഠിച്ചിട്ടുണ്ട് ഫാഷൻ ഡിസൈനിങ്ങും പഠിച്ചിട്ടുണ്ട്
ആണോ അ പ്ലസ് ടു കഴിഞ്ഞപ്പതന്നെ പഠിച്ചിട്ടാവൂല്ലേ ആഹ
ഫാഷൻ ഡിസൈനിങ്ങനൊക്കെ പഠി എ പഠിച്ചു കഴിഞ്ഞിട്ട് എ ഏതെങ്കിലും വർക്ക് ചെയ്ത്ട്ടാണോ മാരേജ് കഴിഞ്ഞതോ പ്പൊ തന്നെ പിന്നെ കഴിഞ്ഞോ
അ അ കല്ല്യാണം കഴിഞ്ഞിട്ടാണ് പഠിച്ചത്
അ അങ്ങനെ
ഉം അപ്പോ ആ പ്ലസ്ടു ഒക്കെ കഴിഞ്ഞപ്പോ പിന്നെ കല്യാണായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടാ പിന്നെ പഠിച്ചെ അപ്പൊ പിന്നെ പിന്നെ പഠിത്തം കഴിഞ്ഞന്നപ്പോത്തേക്കും പ്രഗ്നന്റായി പിന്നെ അ വീട്ടിലേ
ആ എന്ത് ഗേളാണോ
അ അതെയതെ
ആഹ്‌ ഇനിയിപ്പോ ആള് വൽതായി ഇസ്കൂൾളൊക്കെ ചേർത്തിട്ട് വേണ്ടി ഇസ്കൂളിൽ ചേർക്കണേന് മുന്നൊക്കെ പിന്നെ എങ്ങനെങ്കിലും പോവാ വീട്ടിലാളിണ്ടെങ്കില്
അത് പോവാ
ആ എന്റൊരു കസിനിപ്പങ്ങനെ പഠിക്കാൻ നിക്ക്ന്ന്ണ്ടാള് എ പ്ലസ് ടു കഴിഞ്ഞിപ്പതാ ട്ടെൻ ഇയസ് കഴിഞ്ഞിട്ടാനിനി പഠി ക്കാൻ പോണത് രണ്ട് കുട്ട്യോളായി എ എന്താ ഒരാള് ഇപ്പൊ കെ ജി ആ പ്പൊ ചേർന്നിട്ടുള്ളൂ മറ്റ്യാള് രണ്ടാം ക്ലാസ്സിലാണൊന്നി ലാണോ ഒന്നിലാണ് തോന്നുന്നത് അങ്ങനെ അപ്പൊ ഇനീം താത്തേം പറയണ്ട് ക്കിനീ പഠിക്കാൻ പോണം ഏ പഠിക്ക എ ജോലിയില്ലെങ്കിത് റെഡിയാവൂല്ല തൊക്കെ പറഞ്ഞിട്ടേ
ആഹ് ആഹ്
ഓൾക്കൊരു മൂത്ത മൂത്താപ്പാടെ മകള കുട്ടി
ആഹ് അഹ് ആഹ്
അപ്പൊ അവള് ഭയങ്കര ടെൻസ്ഡാണ് ടെൻ ഇയറിനു ശേഷല്ലേ അങ്ങനെ ടച്ചൊക്കെ വിട്ടിട്ട് എന്തിനാന്നു ചോദിക്കണ്ട് ഉണ്ട ഞാന് പഠിക്കാൻ പോയ ഞാനാവുവോ മറ്റേ ഏറ്റ ഏജ ഉുള്ളത് ഉണ്ടാവുക അങ്ങനെ ഇങ്ങനെ ആൾക്കിപ്പോ അത്ര ഏജ് ഒന്നൂല്ല ട്വന്റി ഫൈവ് സിക്സ് ആയിട്ടുള്ളൂ. എന്നാലും ആഹ് ആഹ് അത് കുഴപ്പൊന്നുമില്ല അപ്പൊ ആളിങ്ങനെ കോഴ് ഒക്കെ പോവുകവാണെങ്കിൽ ഞാൻ ചോക്കുക അന്റെ പ്രായമുള്ള കുട്ടികളാവില്ല പിന്നെ ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നുംല്ല അപ്പൊ എത്ര ആൾക്കാരാ അങ്ങനെ പഠിക്കണ്ട് അതൊന്നും കുഴപ്പമില്ലന്നൊക്കെ പറഞ്ഞിട്ട് ആ അങ്ങനെ പിന്നെ യാള് സയൻസീർന്നു അപ്പൊ സയൻസ് ഫീൽഡാണ് ഒന്നും കൂടി ഇഷ്ടമ് ലാബ് അഹ മെഡിക്കൽ പരമായിട്ടൊക്കെ
ആഹ് ആഹ്
അങ്ങനെ നിങ്ങളേത് പ്ലസ് ടു പഠിച്ചിട്ടുണ്ടായിരുന്നു. കോമേഴ്സോ
കൊമഴ്സ്
അഹ അപ്പൊ എക്കൗണ്ടിങ് സുഖമായിട്ട്ണ്ടാവുംല്ലേ
അഹ് അഹ്
അപ്പോ ഈ അക്കൗണ്ടിങ് സിക്സ് സിക്സ് മന്ത് പിന്നെ ഫാഷൻ ഡിസൈൻ സിക്സ് മന്ത് അങ്ങനെ യാണൊപഠിച്ചെ
അല്ല ഫാഷൻ ഡിസൈനിങ്ങ് വൺ ഇയറാ
ആഹ അപ്പോ ഒരു ഒന്നര ഇയർ കല്യാണം കഴിഞ്ഞ് പഠിച്ചു
ആഹ്
അങ്ങനെ
ആഹ്
ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുമ്പോ എന്താ പറയാ ഡ്രസ്സ് ഇത് അങ്ങനെയാണ് അത് എല്ലാ ടൈപ്പ ഉണ്ടല്ലോ
അ അളവെടുക്കും അളവെടുക്കും എന്നിട്ട് അത് അഹ എന്താണ് തുണിലൊക്ക് അത് ഇതാക്കി എടുക്കും ഇപ്പം അളവൊക്കെ എടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്യൊക്കെ ചെയ്യും ആഹ്
ആഹ നിങ്ങളെ ഡ്രസ്സണ്ടൊക്കെ നിങ്ങെ തന്നെയാണ് അങ്ങനെ ആക്കല്
ഞാന് എന്റെ ഇതിലൊന്നും തുടങ്ങിയിട്ടില്ല ഇപ്പൊ ഞാൻ പഠിച്ചിട്ട് ഇങ്ങനെ എക്സാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്ക അ ഇനി ഇന്തെല്ലാം എന്തെങ്കിലുമൊക്കെ ചെയ്യണം
ആഹ്
പിന്നെ ഒര് ഷോപ്പിടണം എന്നൊക്കെയ ആഗ്രഹം ഇൻഷാല്ലാഹ്
പറ്റട്ടെ
ആഹ്
ത്ത്ട്ട് വാവെക്ക് എത്ര എയ്ജായി ഒന്നൊക്കെ ആയോ?
ഇല്ല മൂന്ന് മാസം ആയിട്ടൊള്ളു
അയ്യോ ചെറിയ വാവയാണ് ലെ ആഹ് എങ്ങനെ അയുടെ മഴൊക്കെ ഇണ്ടോ?
ആഹ് മഴ ഇണ്ട്
ഉം ഇവിടെ ഇപ്പോ കൊർച്ചായിട്ട് നല്ല മഴിം കാര്യം ഒക്കെ ഇണ്ട് ഇപ്പൊ ഒര് ര ടൂ വീക്ക് മുന്നെ ഒന്നും ഇണ്ടാവെ വന്നീല്ലെയ് ഇപ്പ എന്താണാവോ നല്ലോം മഴിം കാര്യം ഒക്കെ ഇണ്ട്.
ഉം ഉം
അങ്ങനെ പിന്നെ ഇന്നാണെങ്കിൽ ഇക്ക് ഇഞ്ഞ് കൊർച്ചെഴ്ഞ്ഞാൽ പി എസ് സി എൻട്രൻസ് എക്സാമ് പാസ്സായിട്ട് ഇണ്ടാർന്നു അപ്പോ ആഹ് ഒരു ഫ്രീ കോച്ചിങ് ക്ലാസ് ഉണ്ട് അതിന് കിട്ടണെങ്കിൽ എൻട്രൻസ് എക്സാം പാസാവെണം അപ്പോ അഹ് പാസായിട്ട് ഇണ്ട് അവ്ടെ വന്നിട്ട് ചേരാൻ പർഞ്ഞിട്ട് ഇണ്ട് ഹോളിഡേ ബാച്ചില് അല്ലാത്ത ടൈമിക്ക് ഇങ്ങനെ വേറെ പോണ്ടേ അപ്പോ ഹോളിഡേ ബാച്ച് ചൂസ് ചെയ്ത്ട്ട് അപ്പ ഇഞ്ഞ് അതിന് അപ്ലൈ ചെയ്യാൻ പോണം അല്ലാ രജിസ്റ്റർ ചെയ്യാൻ പോണം അഡ്മിഷൻ ഇട്ക്കാന് ഇന്നെട്ട് ഇഞ്ഞ് നാളെ മുതെൽ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യും അപ്പോ ഫുള്ള് തെരക്ക് അങ്ങനെ മാറ്റി നമ്മളൊരു സൺഡേ അല്ലെങ്കി സാറ്റെർഡേ നമ്മളൊരു ഫ്രീ ആവുല്ലോ
അതെ അതെ
ഇഞ്ഞ് ഇപ്പോ അങ്ങനെ ആയി ഞാൻ ഇങ്ങെട്ട് ഇമ്മനോട് പറിയാണ് ഇഞ്ഞ് കുടുംബത്തിൽ കല്യാണം ഇണ്ടാവുമ്പോ ഇങ്ങളെന്നെ പോയി ക്കോളൊണ്ടു ഇന്ന് ഞാനൊന്നും ഇണ്ടാവൂലാ പർൺട്ട്
ആഹ് ആഹ്
അങ്ങനെ
ടൈമ് ഇല്ലല്ലോ? ടൈമ് ഇല്ലല്ലോ?
ഇല്ലാ ഒന്നിനും ടൈമ് ഇല്ലാ
ആഹ് എൻ്റെ എൻ്റെ മാമ എന്റെ മാമാടെ എന്റെ ഉമ്മാടെ ആങ്ങളെടെ മഹ്ളും നിന്നെ പോല തന്നെ ഇ പ്പം ഇത് പഠിച്ചോണ്ടിരിക്കാ ഡിഗ്രി ഒക്കെ കഴ്ഞ്ഞ്ട്ട് അവൾ ടി ടി സിക്ക് പോണംന്ന് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കാ
ആഹ് കിട്ടിയോ ആൾക്ക് എവ്ടെലും
ആഹ് കിട്ടി
ആഹ് ഞാനെയ് അത്യ ത്യാവശ്യം പേഴ്സ്ന്റേജും ഇതും നൈന്റി എബോവ് ഒക്കെ ഇണ്ടെന്നു പക്ഷെ കിട്ടിലാ ടി ടി സിയുടെ റാങ്ക് ലിസ്റ്റ് വന്നപ്പെൾ അത് ഒന്നാമെത് എന്താ വെച്ചാല് ഞാന് എന്താ മലപ്പുറം ഡിസ്ട്രിക്റ്റ് നല്ല ഇത് ഇണ്ടല്ലോ ഏഹ് അ ത് ഇവരെ മൻസ്സിൽ ഇണ്ടാവോല്ലോ അപ്പൊ എന്റൊരു ഭാഗ്യം കൊണ്ട് അവിടെ ഇപ്രാവശ്യം നല്ല മത്സരായി അയിൽ എന്താ ചോയിച്ചാൽ പക്ഷെ അങ്ങനെ അല്ലട്ടോ ഏഹ് ഇപ്പോ ഒരു നയന്റി സിക്സ് സവെനുള്ള കുട്ടിയോൾക്ക് അടക്കം കിട്ടിയിട്ട് ഇല്ല അറ്റ്ലീസ്റ്റ് നമ്മളൊരു വെയിറ്റിംഗ് ലിസ്റ്റിൽ പോലും ഇല്ലാതായി അപ്പ ആകെ സാഡായി കാരണം നമ്മളൊരു നമ്മക്കൊരു കോൺഫിഡെൻസ് ഇണ്ടാവോല്ലോ നമ്മുക്ക് അത്യാവശ്യം മാർക്ക് ഇണ്ട് ഏഹ് ആഹ് ഒരു മൈന്റ് ഇണ്ടാവോല്ലോ പക്ഷെ നോ ക്കുമ്പം ഇല്ല ഇന്നെട്ട് എയ്റ്റി ഫൈവ് ഇള്ള കുട്ടിയാൾക്കൊക്കെ കിട്ടും ചെയ്തു
ആഹ് ആഹ്
അതാണെയ് ഈ ഒരു
അതൊരു ഭാഗ്യവാണ് ലക്കാണ്
അതെലെ പക്ഷെ നമ്മെൾ എന്താ പറയാ ഈ ഒഴിഴ് ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ സിസ് സിസ്റ്റത്തിന്റെ ര് ഇതാണ് കാരണം അത്ര ചെല കുട്ടി അതായത് ചെല കുട്ടിയോള് വെറുതെ കൊടുത്തതാകും കിട്ടിയാ കിട്ടി പോയാ പോയിച്ചിട്ടുള്ള എന്നിട്ട് ചെൽപ്പോ അതിന് കിട്ടിട്ട് പോണം ഉണ്ടാവൂല്ല അല്ലെങ്കി അവര് വേ എന്തിനെങ്കിലും പോകും അപ്പ ചെലപ്പത് ഡ്രീം ചെയ്തൊരു കുട്ടിയുടെ സീറ്റ് കാരം പോവുമ്പോണ്ടാവുക അങ്ങനെക്കെ ആയിട്ട് പിന്നൊരു എയ്ഡഡ് മൈനോറിറ്റി അവിടെ ഇൻറർവ്യൂ ഉണ്ടായിരുന്നു അത് അറ്റൻ്റ് ചെയ്തിട്ടുണ്ട് അയ്ന്റെ റാങ്ക് ലിസ്റ്റെങ്കിലും പബ്ലിഷ് ചെയ്യുംപ ണ്ടാവട്ടെ പിന്നെ പ്രശ്നന്ന് വെച്ചാല് ഇപ്പൊരു കോളേജില് ഫിഫ്റ്റി സീറ്റാ നമുക്ക് ഇണ്ടെങ്കില് അതില് ട്വന്റി ട്വന്റി സയൻസ് ഹ്യൂമാനിറ്റീസ് ട്വന്റി ട്വന്റി പെർസന്റേജ് വെറും ടെൻ പേർസന്റേജ് ഒള്ളു കോമേഴ്സിന് വാല്യൂ അപ്പൊ ഞാന് കൊമേഴ്സിലു ആയിട്ട് പെട്ടു
ആഹ് ങ്കി പ്ലസ് ടു കൊമേഴ്സ് ആരുന്നോ
ആഹ് പ്ലസ്ടു കൊമേഴ്സേന്നു പിന്നെ ഞാൻ ഡിഗ്രിക്ക് ഏഹ് ബി ബി യാണ് കൊട് ത്തിട്ട്ണ്ടാരുന്നു ഫസ്റ്റ് ഓപ്ഷൻ ക്ക് ബികോമ് അക്കൗണ്ടൻസിനോട്ക്ക് വെല്ല്യത്ണ്ടാരുന്നില്ല മാർക്ക്ണ്ടായ്നു. അത്യാവിശ്യം ഞാൻ പഠിച്ചത് ഗവൺമെന്റ് കോളേജി തന്നെയാ പക്ഷേ ക്ക്‌ അക്കൗണ്ടൻസിങ്ങട് ബി കോമൊക്കെ പഠിക്കുമ്പ അത്യാവിശ്യം എല്ലാം പഠിക്കാണ്ടാവൊല്ലോ. അപ്പ ഞാനത് സ്കിപ്പെയ്തിട്ട് ഞാൻ ബി ബി ബി ബി യെക്കൊടുത്തു തിയറി പഠിക്കാച്ചിട്ട് അപ്പന്താണ്ടായെന്നോ ച്ചാല് വേം സീറ്റ് ഫുള്ളായി ബി ബിയോ ടൊക്കെ അപ്പപ്പിന്നെന്റെ സെക്കൻഡ് ഓപ്ഷൻണ്ടായി ന്നിഗ്ലിഷ് ഒ
മാമാടെ മാളും മാമാടെ മകളുങ്ങനെന്നെയ ബി ബിയാണ്.
ആഹ് ഇംഗ്ലീഷ് ആന്റ് ഹിസ്റ്ററി അറിഞ്ഞിട്ടൊരു ഡബിൾ മെയിൻന്ന് പറഞ്ഞിട്ടൊള്ളൊരു കോഴ്സ്ണ്ട് കോഴ്സെല്ലാതന്നെ ബിയന്നെണ് അപ്പോ അയിലമ്മള് ഇംഗ്ലീഷും ഹിസ് റ്ററി മെയിനായിട്ട് പഠിക്കണം അപ്പമ്മക്ക്‌ ഗ്രാജുവേറ്റഡ് ആവുമ്പോ നമുക്ക് പി ജി ക്ക് ഹിസ്റ്ററിക്കും പൂവാ ഇംഗ്ലീഷിനും പൂവാ അങ്ങനെ. അപ്പൊ അതിന് ചേർന്നു അപ്പ അപ്പ ഞാന് ഡിഗ്രി ഇംഗ്ലീഷായിരുന്നു. പ്ലസ് ടു കോമേഴ്സാണെങ്കിലും അങ്ങനെ. ഇംഗ്ലീഷിഷ്ടാണ് പക്ഷെ ഹിസ്റ്ററി ഇഷ്ടല്ലാത്തോണ്ടേ അപ്പോം ഹിസ്റ്ററിൽ കൊറച്ച് മാർക്ക്‌ കൊറവായ്ക്കാ അങ്ങനെ
ആ എനിക്കുങ്ങനെക്കെയ.
ന്നോക്കേട്ടോ ശെരി.
ഓ ശെരി.